ഹെലോ ആഹ്‌ എന്താണ് വിശേഷൊക്കേ?
ആഹ്‌ നല്ല വിശേഷം, എന്തൊക്കെണ്ട് കെടക്കാനായോ?
കെടന്ന് ഞാൻ നോമ്പരുന്നല്ലന്ന് അപ്പ ഉം പശ് ഉം ഭക്ഷണം കഴിച്ചക്കെ കെടന്ന് ഒർങ്ങൊന്നല്ലട്ടാ. വെറുതെ ഇങ്ങനെ കെടക്കും, ആഹ്‌ ക്ഷീണണ്ട്ങ്ങക്ക് നോമ്പ്ണ്ടായിരു ന്നോ?
ആഹ് ണ്ടായിരുന്നു. ഉം ആഹ് വടെണ്ടായിരുന്നു. കുട്ട്യാക്കല്ലാതോൽക്ക് എല്ലാർക്കും ഇണ്ടായിരുന്നു.
ആഹ്‌ അന്താന്നാ ഇണ്ടാക്കിയതപ്പം.
ഇന്ന് മന്തി, അവിടെന്താ ണ്ടാക്കിയെ
ഉം ന്ന് വടെ പത്തിരിം ഗ്രീൻപിസ് കറി ഇന്നലെ അൽഫാമൊക്കെവടെണ്ടാ മേടിച്ചു ഊം. ഒർപൊരിച്ചാടിക്കെ ണ്ടാക്കില്ലേ?
ആഹ്‌ ണ്ടായിരുന്നു. പൊർത്ത്ന്ന് കൊട് ന്നീനി
ആ ഞാ വന്ന്ലല്ലേ? ഒറീസ് പൊർത്തൊ അങ്ങനെ വേടിച്ച്.
ഉം. അല്ലെങ്കിലും വീട്ടില്ണ്ടാക്ക്ണ നഷ്ടണി കൊർച്ചൊക്കാവുമ്പോ.
ആഹ് ശരിയന്നെ. വീട്ടിലുണ്ടാക്കാൻ നമുക്ക് ഗ്യാ ഗ്യാസും വേണം ഓയിലും വേണം പിന്നെ നമ്മ ഈ നോമ്പെടുത്ത ക്ഷീണത്തില് മെനക്കേടുമാണ് ഇതാവുമ്പം കോ കാര്യം കഴിഞ്ഞ്.
ഉം.
ഇപ്പൊക്കെ അയ്ന് കടികൾക്ക് വെലേം കൂടി പത്ത് രൂപ ഉണ്ടായിരുന്ന കടിയൊക് ഒക്ക പതിനഞ്ച് രൂപായി.
ഉം. ഗ്യാസിനെ വെല കൂട്ടിയപ്പ്ളെ എല്ലാരും വെലകൂട്ടിയില്ലേ?
ഉം എല്ലാർകും വെലകൂടീണ്ട്.
ഉം പിന്നെ കാലാവസ്ഥയൊക്കെ എങ്ങനേണ്ടവിടത്തെ?
കാലാവസ്ഥ എന്ന് വച്ചാല് മഴന്നെയാ ചെലേ നേരത്ത് ഇന്ന് നേരം വെള്ത്തിട്ട് മഴയോട് മഴന്നാര്ന്നു. എടക്കൊന്നൊര് വെയില്‌വരും എന്ന്ട്ടപ്പതന്നെ ഞമുക്ക് പ്രതീശിക്കാണ്ടൊരു മഴ. കൊറെ തുണികളൊക്കെ ഉണങ്ങാണ്ട് ഇപ്പകത്തൊക്കെ ഇട്ടിക്കാണ് ഉണങ്ങാത്തതൊക്
ഉം പക്ഷെ എന്നാലും എന്നാലും മയേ മയ കാലത്തിന്റെ അങ്ങനത്തെ മഴയില്ലല്ലോ ഇപ്പൊ ഉം എന്താ ആഹ് നല്ല മഴല്ലേ ആ മക്കൾക്കൊന്നും ക്കക്കൊന്ന് സ്കൂൾക്ക് പോവാൻ കഴിയാ ത്ത രീതിൽള്ള മഴയാ ഇണ്ടാവല് പിന്നെ വേറെ ആഹ് പിന്നെ മറ്റേ റെഡ്, ചോപ്പ്, പച്ച എന്നൊക്കെ പറഞ്ഞാണ്ട് അതും ഉണ്ടാവല് പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല.
ആഹ് അയിന് ജൂൺ ജൂണില് തുടങ്ങൂലേ മഴ.
ഉം. കിട്ടീട്ടില്ല ജൂണ് കഴിയാനായിലെ.
ഉം.
ഇനീള്ള രണ്ടു മാസം മഴ ഉണ്ടാവേക്കും മഴ ഇല്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മ്മക്ക്? വെള്ളംണ്ടാവല്ലല്ലോ ഉം ഇങ്ങക്കവടെ വെള്ളം ഇണ്ടോ? വെള്ളംണ്ടോ അവടെ?
ഇവടെ വെള്ളം പൊക്കൊന്നല്ല മഴ പെയ്താ ഞാ അങ്ങട് പോകും.
ഇവിടെ അങ്ങനെ തന്നെ ഒന്ന് വെയിയിലറച്ചാ പോകും ഞങ്ങള് പിന്നെ ഉം കെൻറ്റ്ന്ന് വല്ലാതെ യൂസ് ഉപയോഗിക്കലില്ല മറ്റേ പൈപ്പ് വെള്ളാ ഉപയോഗിക്കല്.
സ്കൂള്ന്നന്നെ ആഹ് ഞങ്ങളും അതന്നെ.
കിണറ് ആ കിണർ ഇല്ലാഞ്ഞിട്ടല്ല ക്ഷെഅതാ വല്ലാതെ യൂസ് ചെയ്താല് വെള്ളം തീരെ ണ്ടാവൂല്ല.
ആഹ്
ഉം ഉം വെള്ളം ഉം മഴയത്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാ കാര്യം അത് ഏതൊരു മേഖലയിലായാലും ഹോസ്പിറ്റലിലായാലും, അതേപോലെ സ്കൂൾ ആയാലും, ഏതൊരു മേഖലയിലും വെള്ളംല്ലെങ്കി അമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ?
ദാ എന്റെ വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞോടന്ന് കൊടന്നപ്പോ കൊഴപ്പില്ല ഇന്റെ വീട്ടിലൊക്കെ നല്ല ബുദ്ധിമുട്ടാ വെള്ളത്തിന് പൈസ കൊടുത്തിട്ടൊക്കെ വേടിക്കുവ വെള്ളം ഉം അത്
ഴിഞ്ഞിട്ടല്ലേ വെള്ളം വെള്ളം കുറവാണ്
ആഹ് ഇവിടെ കിണറൊന്നൂല്ല പക്ഷെ മറ്റേ പ് ബോറിങ് താത്തിട്ടുള്ള വെള്ളം ഉണ്ടാവുക അടീൽ മോട് ട്ടറിട്ടിട്ട് അത് എടുക്കണ്ട് അതാണിപ്പം ഇവിടെ ഉപയോഗിക്കുന്നത് കുടിക്കാൻ മാത് ത്രേ ലൈൻ പൈപ്പിലേക്ക് പോവുള്ളൂ പക്ഷെ ഇന്റെ വീട്ടിലങ്ങനല്ല ഇന്റെ വീട് ട്ടിലെല്ലാത്തിനേം ലൈൻ പൈപ്പിനാശ്രയിക്കണം അതാണെങ്കി എപ്പഴും ഉണ്ടാവേല്ല വല്ലപ്പോഴുംക്കെ വെള്ളം പിന്നെ എടുക്കുമ്പോ എല്ലാരും ഉണ്ടാവും എല്ലാർക്കും കിട്ടണ്ടേ അപ്പ നല്ല ബുദ്ധിമുട്ടാണ്
ഉം ഉം
ആ പിന്നെ അവിടെ പുഴ ആയത് കൊണ്ട് ഉപ്പാണ് മാറ പൈപ്പ് താത്തി ആലൊന്നും വെള്ളം കിട്ടൂല ഉപ്പ് വെള്ളം കിട്ടുള്ളൂ ഉം ഫുള്ള് തോടും പുഴയൊക്കെ ആയിട്ട് ഓ
ഉം ഇവടെ അങ്ങനത്തെ പ്രശ്നം ഒന്നുല്ല പക്ഷെ ഈ മഴയല്ല കഞ്ഞിട്ട് ഇപ്പ മഴയല്ലഞ്ഞിട്ട് ഇപ്പ തന്നെ പേടിയാണ് കാരണം കുറച്ചും കൂടി കഴിയുമ്പോളേ തീരം ആ വെള്ളല്ലാതെ ഇങ്ങട്ടാവും
ആഹ് ഞങ്ങളെ ഇവടൊക്കെ മഴ പെയ്ത നല്ല ബുദ്ധിമുട്ടാട്ടോ വെള്ളം കേറും പ്രളത്തിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടൊക്കെ ബുദ്ധിമുട്ടായി അന്ന് പ്രശ്ം എന്തും നിങ്ങളവിടെ
ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നം ഇവിടെല്ല
ആഹ് ഞങ്ങ അകത്തൊക്കെ നർച്ച് വെള്ളയിരുന്നു തീരെ ഞങ്ങളെ മാറി നിന്നിട്ട് അവിടുന്ന് നിക്കാൻ പറ്റില്ല
ഓ മറ്റേ ക്യാബക്കൊക്കെ പോയിണ്ടോ ഏ ശരി
ഒക്കെ പോയി ഞങ്ങള് ഞങ്ങ ബന്ധുക്കളെ വീട്ടിലക്കൊക്കെ പോയി
അഹ് ശരി ഞങ്ങൾക്ക്ന്താ ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് അവിടെ അങ്ങനത്തെ പ്രശ്ന ഒന്നും ഉണ്ടാവില്ലോട്ടെങ്ങനെ വെള്ളം കുറവ് ഉണ്ടായിട്ട്ല്ല പ്രശ്നം ണ്ടാവുള്ള വെള്ളം കൂടുതൽ ഉണ്ടായിട്ട്ല്ല പ്രശ്നം ഇത് വരെ ഉണ്ടായിട്ടില്ല
ഉം അതിപ്പ അന്നല്ല ആ സ്ഥല ത്തും കേറില്ലെ വെള്ളം പ്രളയത്തിന്റെ അവസാനം ഞങ്ങള് പുഴവക്കീലാണെങ്കിൽ പുഴ ക്കിലാണെങ്കിൽ കൂടി ഞങ്ങക്ക് പോഴ ആ ആഹ് ഞ മാറ ആ മാറാം പറഞ്ഞ് അല്ല പുഴയുടെ സൈഡ്ലാ കൂടി ഞങ്ങക്ക് പുഴേത്ത വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല വന്നപ്പ എല്ലാർക്കും വന്നപ്പോ ഞങ്ങക്കും വെള്ളം കേറി ആഹ് ഒരുവിധം പുഴയുടെ സൈഡിൽ നിന്ന് മാത്രല്ല എല്ലാർക്കും പ്രശ്നം തന്നെയ ന
പി നമ്മക്കൊന്ന ഒന്നും അത്രക്ക ഇല്ല ഇത്ര എത്ര ആൾക്കാരെ മരിച്ചിട്ടുണ്ടന്ന്
ആതെ ഞമ്മക്കൊന്നും അത്രയും പ്രശ്നം വന്നില്ല ഉം
അവരുടെ കുടുംബക്കെ ഇപ്പൊഴും അയിന്നൊന്ന് കര കയറിയിട്ടില്ലല്ലോ
ആഹ അതന്നാ കൊറെ ആൾക്കാരുണ്ട്
ഉം
ഉം
പിന്നെ ഞങ്ങള് കിടക്കാനാവ്ണള്ളു
ആഹ
ഉം ആ മക്കള ഉറങ്ങി ഞങ്ങള് നേരത്തെ ഫുഡ് കഴിച്ച് മക്കള് വേഗം കിടന്നുറങ്ങും ഞാന് നേരത്തെ പഠിപ്പിച്ചിനി അതായത് നോമ്പൊ ഒക്കെ തുറന്നു പിന്നെ ക്ഷീണല്ലെയ്ക്കാരം ഒക്കെ വിചിരിച്ചിട്ടു ആ രണ്ടാള് ഒരാള് സ്കൂളി പോണുണ്ട് പോവാ?
ആഹ് എന്റെ മോൻ ഇപ്പോ ഒന്ന് ആ അംഗനവാടിതന്ന എത്ര വയസായി മൂന്നര ആയോ കഴിഞ്ഞോ
ആ നാലായി
ആഹ് ഇവൻക്ക് മൂന്നര വയസ് തംബർ ഇക്കണ്ട് ഇരുപത്തെട്ടാന്തികേകാണ്പ്പം നാല് വയസ്സാവുള്ളു. അപ്പൊ ചേർത്തിട്ടില്ലേന് സ്കൂളി ചേർത്തില്ലേ
ഇല്ല ഇല്ല ഞാന് മോന് യു കെ ജിയിലാണ് അപ്പോ രണ്ടാളും കൂടു കയുലാ എന്ന് വിചാരിച്ചിട്ട് ഞാന്‍ ചേർത്തിട്ടില്ല
ആ ആ ശരിയാ പിന്നെപ്പൊ കഴി കഴിഞ്ഞ് പഠിപ്പ് തന്നല്ലേ
ഉം അതന്നെ ചേർത്താ പിന്നെ ഫുള്ള് പഠിപ്പാ
ആഹ് പഠിപ്പന്നെ കുട്ടികള് കുറച്ച് ഫ്രീ ആയി നിക്കുവല്ലേ അംഗനവാടി പോയിക്കഴിഞ്ഞാ
ഉം അത ന്റെ മോൻ പറയണ പ്പം മഴയില്ലഞ്ഞിട്ടെ ഞങ്ങൾക്ക് റെയ്ന് ക്കോട്ടും എല്ലാം വാങ്ങി തന്നിട്ട് എന്താ മഴ വരാത്തെന്ന് കഴിഞ്ഞ പ്രാവശ്യക്കെ ഈ ടൈ ഈ സമയത്തൊക്കെ മറ്റേ ആ ചിറാപ്പുഞ്ചി എന്ന പാട്ട് ഇട്ടു കാണ്ട് എല്ലാരും ഭയ റങ്ങി കളിക്കലും വീഡിയോ എടുക്കലും
ഇപ്പന് ചെറിയൊരു മഴ കൊണ്ട തന്നെ നല്ല പ്രശ്നമാണ് വരണത് പനിയും കാര്യങ്ങളൊക്കെ യിട്ട് മഴ കൊ കൊള്ളാനേ പറ്റുന്നില്ല ഇപ്പൊ പല അസുഖങ്ങളും നടക്കുന്നുണ്ട്
ഉം ഇപ്പ എന്താന്നും ഇല്ലാത്തെ പറഞ്ഞാണ്ട് ചോദിക്കും പെണ്ണിനോട് അവനെ സാധാരണ കഴിഞ്ഞ സമയത്തൊക്കെ സ് സ്കൂള് തുറന്ന ഭയങ്കര മഴല്ലേനോ അപ്പൊ ആ മഴൊന്നും ഇല്ലഞ്ഞിട്ട് ചോദിക്കാന്നെ ഇപ്പത് ഇങ്ങനെയ ന്നൊക്കെ പറഞ്ഞാണ്ട് പുതിയ റെയിൻകോട്ട് ഇതൊക്കെ വാങ്ങി വെച്ചു എന്നല്ലാതെ അതി ഇട്ട് നടക്കാൻ ടൈം കിട്ടിയിട്ടില്ല
ആ ആ
ഉം
അത് ശരി
ഉം
പിന്ന എന്താപ്പൊ ഭക്ഷണ ചത് മന്തിന്ന് പറഞ്ഞല്ലേ
ഉം ഉം
അ ഇങ് വീട്ടിണ്ടാക്കിയ അത് പൊറത്ത്ന്നടിച്ചതാ?
വീട്ടിലുണ്ടാക്കിയത് തന്നെ
ആഹ്
ഉം അങ്ങനെ പൊറത്തന്ന് അവടമ്മ ഉണ്ടാക്കും ഞാൻ ഇന്താവും ഹെൽപ് ചെയ്യും ഹെൽപ് ചെയ്ത് കൊടുക്കും മെയിൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല കുറവാണ് പൊതുവെ
ആഹ്
ഉം അ പുറത്തൊക്കെ എന്തെങ്കിലുംനൊക്കെ ആവശ്യത്തിന് ഇറങ്ങുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കും
ആ ആ ക്ക ജോലി സ്ഥലത്താണ് അപ്പൊ നാട്ടിക്ക് വരുമ്പോ മാസത്തില് രണ്ട് പ്രാവശ്യ ഒക്കെ വരും അപ്പം മൂപ്പരു ഫുട്ട് മേടിക്കും പുറത്തൊന്നു മേടിച്ചിട്ട് അല്ല ഓർഡർ ചെയ്യില്ല ഞങ്ങള് അങ്ങനെ കഴിക്കും രാത്രിത്തെ ത്രഡ്ഡ ഉച്ചക്കും കാലത്തും ഒക്കെ നമ്മള് സാദാ ഭക്ഷണം പോലെ രാത്രി ഒന്ന് മാറ്റി പിടിക്കും വല്ല അൽഫാം മന്തി അങ്ങനെക്കെ ഉം ങ്ങളെ ഭർത്താവ്നാട്ടിലുണ്ടോ?
ആ എന്റെ ഭർത്താവ് പുറത്തേനി ഇപ്പോ നാട്ടിലുണ്ട്.
ആഹ ലീവിന്ന്നൈകുലേ.
ആഹ്
ഓഹ് ശരി
മം അപ്പയ്
ഇനി എപ്പഴ എറങ്ങ അപ്പൊ
ഇന്നയിപ്പോ കൊറച്ചയിഞ്ഞിട്ട് ഒറങ്ങും.
ഉം
കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും പറയാം ഏഹ്.
എത്ര മണിയാണിക്കാനൊക്കെ?
ഞാനൻ അഞ്ചേ മൂക്കാലോക്കെ ആവുമ്പോ.
അഞ്ചേമുക്കാല് ആകുമ്പോ എഴുനേക്കും?
ഉം
ഉം നിസ്കാരിക്ക എനിക്കണല്ലേ എന്നിട്ട് പിന്ന കെടക്കൂലാ? പിന്നെ കെട്ക്കൂല.
ഏഹ്.
പിന്നെ കെട്ക്കൂല.
പിന്നെ ചെൽപ്പം.
അവര് സ്കൂളില് കുട്ട്യളെ പോവാനുള്ളപ്പോ ന്നെ നേരത്തെണീക്കണ്ട്യരും. പിന്നാ പ്രശ്നല്ല സുബഹ് സ് കര്ച്ച് കെട്ന്നാ പിന്നെ ഏഴ ഏഴരൊക്കാവു എണിക്ക്യാൻ.
അഹ് സരി ഉം പിന്ന വേറെന്തൊക്കെ.
വേറെ കൊഴപ്പൊന്നുംല്ല ങ്ങനെ പോണ് ണ്ട്.
ഉം. പിന്നെ. വേറെന്താ എല്ലാര്ക്കും സുഖല്ലേ.
ആഹ് വേറെ കൊഴപ്പം ന്ന്ല്ല ഞൻ സുഗാണ് ങ്ങെത്ര വീട്ടീ പോലല്ലേ.
ആഹ് പോല്ണ്ട് സ്കൂളൊക്കെ ഓയ്‌വ്ണ്ടാമ്പ പോൽണ്ട്.
ആഹ് പ്പ സ്കൂള് മദ്രസക മദ്രസെ ചർത്തിണ്ടാ മദ്രസ ചെർത്ത്യാലുഞ്ഞ് പ്രശ്നാ സ്കൂളി ചെർത്ത്യ മ്മള വീട്ടീന്നയാലും പോവ. മദ്രസ്സലാവുമ്പോ കൊർച്ച് ബുദ്ധിമുട്ടാവും. പോവാനൊക്കെ പോവലും വരാലോക്ക് നേര്ത്തോടെ എത്തണ്ടെ മദ്രസ്സെക്കൊക്കെ.
ആഹ് ആഹ് വേറെന്താ കൊയ്പ്പൊന്നു ഇല്ലല്ലോ ന്നാ ശരി ഞാ വിളിക്കണ്ട്.
ആഹ് ശരിട്ടാ.
ഉം.
ഓക്കെ.